ഹലോ ആ കേക്കുന്നില്ലിയോ
ഏ
എന്തൊക്ക ഉണ്ട് വിശേഷം
നല്ലത് കുക്കിംഗ് അറിയോ
ചായയൊക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ച് നല്ല കാന്താരി പുളംപൊരിയും കട്ടൻ ചായയും
ഉം ആ അവിടെ ഒരുക്കക്കെ ഉണ്ട്
ആ ആ ആ
റോഡും റോഡിന്റെ വക്കത്തില് വീട് വീടില്ലേ അവിടെ മാവിണ്ട് ല്ലാ കഴിഞ്ഞ പ്രാവശ്യം നല്ലോ ഈ പ്രാവശ്യം മാങ്ങാ ഇണ്ടായിണ്ട്
ഇണ്ടായേനെ പക്ഷേ നമ്മ പുരേലൊന്നും ഇല്ല. മരം തന്നെ ല്ല
ആഹ് അതന്നെ ഇവിടൊന്നും ഇല്ല ഇവിടെ ന്റെ മുന്ന്ത്തെ വീട്ടിലുണ്ട് രണ്ട് മൂന്ന് മരണ്ട് മൂന്ന് മരത്തില് നല്ലോണം ഇണ്ടായിന്
ഒലക്ക തരോ?
തരുവോന്ന് ചോദിച്ചാൽ എങ്ങനെയാ നമുക്കറിയൂല ഒര് പിന്നെ വലുതാവാൻ വേണ്ടി കാത്ത്ക്കാണ് ഓലനെ പറിച്ചിട്ട് ഇ
ആഹ് ആ എന്തുവാങ്ങിയെ
ഒന്ന് കോമാങ്ങണ്ടി മെക്കാരണ്ടണ്ണം എന്തു മാ അങ്ങ എന്നെ വിളിച്ച് പേരറിയൂല
ഇന്ന് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ
ഉം
കൊറച്ച് മാങ്ങ കൊടുത്തയച്ചീനി നല്ല തൊലി വരെനല്ല സോഫ്റ്റായിട്ടുള്ളെ
ആ ആ
അത് ഉപ്പും മുളകൊക്കെ ഇട്ട് ഇങ്ങനിങ്ങനെ തിന്നങ്ങ് നിക്കണം
ഇതാ രസളളത് ഇ കാലത്ത് ഉപ്പും മുളകും ഇട്ട് അതാണ് നമ്മടെ പല്ലിനൊക്കെ പുളിപ്പ് വരുന്നേ
ആ
പണ്ട് കാലത്ത് ആ തിന്നണ ആ ടേസ്റ്റ് ഇപ്പ ഒന്നിനും വരുന്നില്ല അതേപോലെ പണ്ട് എല്ലാരും കൂടി കൂടിട്ട് അതൊക്കെ ഉണ്ടാക്ക ക്ക ചാമ്പക്ക മാങ്ങ ഒക്കെ നമ്മള് ഉപ്പും മുളക് ഇട്ടാണ്ട്‌
ണ്ടാവുമല്ലോ
ആ അല്ലെങ്കിൽ കുന്നിന്റെ മുകളിലോ ഏതെങ്കിലും പറമ്പിലൊക്കെ പോയിരിക്കും
അതെ അതുപോലെ പുളി ഉപ്പും മുളകും ഒക്കെ ഇട്ട്
അതെ അതെ
വേറൊരു വൈബേനി
ഇപ്പത്തെ മക്കൾക്ക് നമ്മളെ പണ്ടത്തെ കളികളും അറിയൂല്ല പോലെ അതെ ഫോണ് കിട്ടിയാൽ അതിന്മേൽ ഉണ്ടാകും
പണ്ട് ആരറിയാതെ എത്ര ത
റേഞ്ച് പോവണ്ടോ
റേഞ്ച് പോന്നൊണ്ടോ ഇവിടെ പൊതുവെ റേഞ്ച് കൊറവാ
ആ ആ അതുകൊണ്ടായിരിക്കും
ഇരുന്നാലേ നല്ല റേഞ്ച് കിട്ടുള്ളൂ ചെല സമയത്ത് കട്ടാവും
ആ ആ ആ
പണ്ടത്തെ കുട്ടിക്കാലം ഇപ്പൊരു ഒരു വീഡിയോ ഉണ്ടല്ലോ പണ്ട ആ നമ്മള ഇപ്പത്തെ ഏജും പണ്ടത്തെ വ ഷം വെച്ചിട്ടും ഒരു നൊസ്റ്റാൾ
ഏഹ് ഇഞ്ഞി ഞമ്മളെ കുട്ടികളെ കാലം ആവൂല ഇഞ്ഞി ഇഞ്ഞി വര്ണ തലമുറക്ക് ഓല് ഫുള്ള് ഡി റ്റൽ യുഗൈക്കാരം ഇപ്പത്തെ മക്കള് ഏകദേശം ഡിജിറ്റൽ എത്തി ഇനി വരുന്ന തലമുറ ഫുള്ള് ഡിജിറ്റൽ യുഗത്തിലേക്കായിരിക്കും ഫുള്ള് വ
അതെ
ആഹ്
പക്ഷെ എന്നാലല്ലേ ഹെൽത്തിനത് ബാധിക്കയും ചെയ്യും
അതാണേ ഞങ്ങക്ക് ഇവിടെ ക്ലാസിണ്ടായിരുന്നു കൗൺസിലിങ്ങിന്റെ കുട്ടിക
ഹലോ
കുട്ടിയൊക്ക്‌ ഫോൺ കൊടുക്കണ്ടാ ആ കേക്കുന്നില്ല ആഹ് കുട്ടികക്ക് ഫോണ് കൊടുക്കണ്ട നമ്മള് തന്നെ രണ്ട് മണിക്കൂറ് ഫോണ് കാണും നമ്മള് എത്ര മണിക്കൂറ് കാണും ഫോണ്
അതെ
ഉം ഞം ഞമ്മക്കന്നെ കണ്ട്രോളെയ്യാ ആ് ഞമ്മക്കന്നെ കണ്ട്രോളെയ്യാൻ കഴിയില്ല അപ്പൊ അതേ മാതിരി കുട്ടികക്ക് ഞമ്മൾത് കണ്ടിട്ടാണ് കുട്ടികള് വര വളരണ് അപ്പൊ കുട്ടികക്ക് തീരെയും കഴിയൂല.
അതെ അയി നമ്മ ഇക്ക് ഇപ്പൊ ഫോണില്ല ല്ലാണ്ട് നിക്കാൻ വയ്യല്ല എല്ലാ കാര്യം ഇപ്പൊ ഫോണിലല്ലേ, പണ്ടൊന്നും അങ്ങനെല്ലേന്നല്ലോ, ഇപ്പൊ എല്ലാ കാര്യം ഏറ്റു സഡ് കാര്യവും ഫോണിലാ.
ഫോണില്ലാതെ നിക്കാൻ കയ്യോ?
ഇല്ല ഫോണില്ലാതെ ഒരു നേര
അതൊരു അഡിഷൻ ആണ്
അതെ ഹലോ ഹലോ
അഥവാ നെറ്റുവർക്കൊന്ന് പോയി കഴിഞ്ഞ നമ്മുക്ക് പിരാന്ത് വരൂല്ലെ. ഒരു അഞ്ച് മിനി ഞമുക്ക് ഫോണില്ലാതെ നിക്കാ നെറ്റില്ലല്ലാതെ നിക്കാൻ കഴിയില്ല ഫോൺ എണ്ടായിട്ടും കാര്യല്ല നെറ്റില്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ല്യ.
അതെ ഡെയിലി ഡാറ്റ കഴിയുമ്പോഴതേനും പയെ പത്തൊൻമ്പത് റുപ്പ എടുത്ത് പിന്നെയും റീചാർജ് ചെയ്ത് പിന്നെയും പിന്നെ നമ്മള് ഇമ്മല്
ഞമ്മള് മാ ഞമ്മള തല എന്തെ കേക്ക്‌ന്നില്ല്യ?
ചെറുതായിട്ട് റെയിൻഞ്ച് പോവാ
ആ ഞമ്മളെ തലമുറയെ നമ്മൾ മാറ്റിയെടുക്കാൻ ഞമക്ക് കഴിയണം.
അതെ അയ്നിപ്പോ കൊറെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ. കുട്ടിളാ ആ ഒരു മൊബൈൽ അഡിക്ഷൻന്ന് മാറ്റാൻ.
ഞമ്മക്ക് ടോയ്സ് കിട്ടീട്ട് കാര്യുണ്ട്പ്പൊ
അതില്ല ഹോ ഹോ ച്ച നമ്മൾ കുട്ടികക്ക് ക്വാളിറ്റി ടൈംമു കൊടുക്കു ക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം നമുക്ക് ഫോണുംമേന്നു കണ്ണേടുക്കാൻ വയ്യ. അപ്പൊ കു ട്ടികക്കു അതെന്താ കുട്ടികക്കും എൻങ്കേജ് ആൻ വേണ്ടി ഫോൺ കൊടുക്കും
അതൊരു വിഷയാണ്. ഞമ്മളു വേറൊരു കാര്യണ്ട് ഞമ്മള് കുട്ടികളായിട്ട് ട്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അഥവാ ചെിലവഴിക്കാൻ നമുക്ക് നേരല്ല
അതെ
അതുകൊണ്ടന്നെ കുട്ടികള് സംസാരിക്കാൻ വൈകുന്നു.
നമ്മളായിട്ടുള്ള കണക്ഷനും കുട്ടികക്ക് പോവാണ്.
പണ്ടത്തെ പോലെമാരു ആയിട്ടുള്ള സ്നേഹം കുട്ടിയകക്കില്ല.
അതെ ഒർക്കിപ്പോ ഫോൺ കിട്ടിയില്ലെങ്കില് അല്ലെങ്കിൽ ഒരാ അതെ അതില്ല
ആ ഓലക്ക് ഫോൺ കിട്ടില്ലെങ്കിൽ ഓക്കും വാശിയാണ് ഓലി എ
ആവശ്യപ്പെടുന്ന സാധ സാധനങ്ങൾ നമ്മള് വാങ്ങിക്കൊടുത്തില്ലെങ്കി വാശിയാണ്.
ആഹ് ഞമ്മൾ യിലാക്കി കൊടുത്തത് തന്നെയാണ്.
അത് ഭക്ഷണം കഴിക്കലില്ല ഫാസ്റ്റ് ഫുഡ് കഴിക കാരണം ഫോണിലൊക്കി ആ അത് ഒൽ ജാ
ആഹ് നഞമ്മള് വേറെ കാര്യം എന്താന്ന് വെച്ചാല് നഞമ്മള് ഫോണ് കൊടുത്താലും വര് എത്ര ഫുഡും കഴിക്കും.
അതെ അറിയാണ്ട് കഴിക്കും പക്ഷെ അയ്ൽ കാര്യം ഇല്ലല്ലോ
അയിൽ അയിൽ ഏഹ് രുചി അറയൂല എന്താണ് ഫുഡിന്റെ ടേസ്റ്റ് അറിയുല അങ്ങനെ വെറുതെ തിന്നല് മാത്രായി പോവത് കുട്ടികളെ തലച്ചോറും ടെ ഈ രുചിന്റൊര് ഇതും ഒരു ബന്ധണ്ട് ആ ബന്ധത്തിനെ നിലനിർത്തേൻ കുട്ടിയക്ക് കയ്യൂല
അതെ രുചി അറിയുന്ന ആത് അമ് ആ ഒര് ടച്ച് വിട്ട് പോവുമ്പോ രുചി അറിയുന്ന കാര്യങ്ങളൊന്നും പ്രവർത്തിക്കൂല്ല ബ്രെയിന്ല് പിന്നെ ഓല് വീ ന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ ആവും പിന്നെ ഓരോരോ അസുഖങ്ങളായി നമ്മളന്നെപ്പത്രെ രോഗങ്ങള് പഠിക്ക്ണ് എല്ലാ കൊല്ലൊ ഓരോരോ രോ ഗങ്ങളാണ്
പല ഉം ഇപ്പം ഒര് കാ ഇത്ല്ലെ ഏഹ് ഡി എച്ച് ടില്ലേ
ആഹ് എ ഡി എച് പി ഡൌൺ സ് സിൻഡ്രം ഓ ഏദേശാ കുട്ടിയളാ അടങ്ങിക്കാത്തെ
ആ അയ്ന് ഓട്ടിസം അ യിക്കാത്തതാണ് പക്ഷെ ജെനിക്കുമ്പയെ ഉണ്ടാവുന്ന കുട്ടികൾക്കാണ് ആ ഓട്ടിസം വരുന്നത് പക്ഷെ ഇത് പോലും കൊണ്ട് ഉപയോഗം മൂലം ഓട്ടിസം വരുന്ന കുട്ടികളുണ്ട്
അതെ
ആ ഞമ്മ്ക്ക് എന്തും ചെയ്തിട്ട് ഈ കുട്ട്യാളേ
ഹലോ
ഹലോ ആഹ് ച്ചേ സൗണ്ട് കൊറച്ച് കൊറഞ് കൊറഞ് തി കുറഞ്ഞൊണ്ട്
ആ ആ ആ ഏത്യാലോയ് എല്ല മ്മള് ഞമ്മള് ഏഹ് ശ്രദ്ധിക്ക ഞമ്മള കുട്ട്യാളെ ഞമ്മള് കെയ കെയറ്യ്യാ ഞമ്മളന്നെ കണ്ട്രോള്യ്യാ നമ്മള് കണ്ട്രോളേത് കുട്ട്യേളീം കൺ ൺട്രോള്യ്തിട്ട് അങ്ങനെ പോവ
നമ്മള പണികളൊക്കെ കഴിഞ്ഞിന് ശേഷം കുട്ടികക്ക് കൊറച്ച് ഓല കൂടെ കളിക്ക ഓല കൂടെ പഠിക്കാ ഇരിക്ക ഓല കൂടെ ഒന്ന് ന്നങ്ങനെ മെയിന്റെയിൻ ചെയ്ത് പോവാ ഷതാന്താറിയോ ഞമ്മക്കും പൊരുത്തപ്പെടാൻ കൊറെേ സമയടുക്കും നമ്മക്കത് ശീലല്ല ഞമ്മളും ഈ ഒരു സാഹചര്യത്തോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പൂവാ നമ്മക്കും കൊറേ ടൈമാണ് മക്കക്ക് അയിലേറെ ടൈമുവാണം തൊക്കെ പൊര് ത്തപ്പെടാൻ ഒൽക്ക് ഓല ഏയ്ജിലുള്ള കുട്ട്യള്
ആണ് ഞ്ഞീ അമ്മള് കൈയ്യിൽ
ഓലെ ഏയ്ജ്ലുള്ള കുട്ടിളായിട്ടൊക്കെ ഓൽക്ക് കമ്യുണികേറ്റിയാ വയ്യ
ആ ഇന്റെ ഫോണ് വെല്ലാതെ കിട്ടൂല ന്നിട്ട് കുട്ടേള് വേറെല്ലോട്ത്തൊക്കെ പോവുമ്പോ പിന്നെ വേറൊരു പ്രശ്നണ്ട് കുട്ടേള് ആൾക്കാരെ എടേന്ന് ഫോണിന് ക നല്ലോ വാശി പിടിച്ച് കരയും ഓൽകറിയാ ആ ടൈമിലോൽക്കിട്ടും ട്ടുന്നില്ലേ ഏ ആ ഒരു മെന്റാൽറ്റി ഓല മനസ്സില് ആ ഞമ്മള് ഉപദ്രവിക്കുമ്മൊന്ന് ഈ ഫോണു കൊണ്ടൊന്ന് പോയാനും വിട്ട് പർഞ്ഞയ്ക്കും
അതെ ക്ഷ അതിലേറെ ആൾക്കാരാണ് സൊസൈറ്റി അമ്മള് ഇപ്പൊ കൊടുക്കുന്നതിനേ കൊണ്ട് ഞ്ഞം മ്മളെത്തന്നെ ടോർച്ചർ ചെയ്യും
ആ പിന്നെ ഞാൻ പറഞ്ഞാതിരി കുട്ടികൾ പ മൊബൈലിന്റെ യുഗം പഠിക്കണ്ടാന്ന് നമ്മക്ക് പറയാൻ പറ്റുല കാരണം ഫള്ള് ഇഞ്ഞി അങ്ങൻത്തതാണ് അവ കുട്ട്യോളുണ്ട് എങ്ട്ട് പഠിക്കണം ഓരോ കാര്യം അയ്നൊരു അഞ്ചു മിൻറ്റൊക്കെ നമ്മൾ കൊടുക്കണം
അഞ്ച് മിനിറ്റ് കൊടുത്ത് കൊടുത്ത് പിന്നീടത് ശീലാവും
പിന്നെ പിന്നെ കൊറച്ച് കൊറച്ച് എ പെട്ടെന്നൊന്നും അഹ് നിർ ത്താൻ കഴിയൂല ക്ഷേ മ്മൾ കൊറച്ച് കൊറച്ച് നമ്മള് ആദ്യം മാറ ഇന്നിട്ട് ഓല് മാറ്റിട്ക്കാ ഞമ്മളും കൂടി ചെയ്യുമ്പളാണല്ലോ ഓൽക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് തുര വരുന്നേ അപ്പൊ നമ്മളും കൺണ്ട്രോൾ ചെയതാല് റെഡി ആക്കാം അത് നമ്മള് കുറച്ച് സമയം പോണമെന്നു ആവശ്യത്തിന് മാത്രംക്ഷേ ആവശ്യത്തിന് പറയുമ്പോഎല്ലും ഞമ്മക്ക് ആവശ്യ
അതന്നെ അല്ലേ ഇപ്പൊ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല
അതെ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഫോണ്
ഫോണില എടുത്തന്നത്
കുട്ടിള് പിന്നെ പറയണ്ടല്ലോ ഓൽക്ക് ഓലെ ക്ലാസ്സ് ട്യൂഷന് ഓലെ വർക്ക് ഓൽക്കായിട്ട് ഗ്രൂപ്പ് കാര്യങ്ങൾ ഒക്കെ ഇപ്പോ ഫോണിൽ തന്നെയാണ് ഫോണ്
അയന്നെ മദ്രസ് മദ്രസയാലും സ്കൂൾത്ത ആയാലും ഒക്കെ ഫോണിലാണ് ഫോൺ ഫോണക്കാണ് മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നത് അ ഹോംവർക്ക് ഉണ്ടെങ്കിലും എ വർക്ക് ചെയ്യിപ്പിക്കാണ്ടെങ്കിൽ നമ്മക്കാരും ഒരു കുടുംബശ്രീ അങ്ങായാലും ഒരു പിന്നെ പഞ്ചായത്തിൽ പറയന്തെങ്കിലും ആയാലും ഒക്കെ എന്ത് എന്തിനീ ഞമ്മള് ടൗണിൽ പോയി സാധനം വാങ്ങിയാ ക്യാഷ് ചെയന്നാ പോണേ
ആ ഫോൺ അതെ കയ്യിലൊന്നും പൈസല്ല ഫോൺലൈന് പോ ഇതല്ലേ തട്ടിപ്പ് വെട്ടിപ്പ് പുതിയതായിട്ട് ഒരാൾ ഫോണേനെടുത് ചെയ്യാണെങ്കിൽ പെട്ട്
ഞാൻ ചിലപ്പയില് ചിലപ്പോ കയ് പ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്ത ചെയ്യും ഇന്റെ ഏതെങ്കി കടയെ പോയിട്ട് ബസ്സിന് ബസ്കാരോണ്ട് ഓരോട് ഗൂഗിൾ പേ ഉണ്ട് വെച്ച വേല ഒരേ ഉണ്ടാവും ഓരോ അപ്പം ഓല അപ്ഡേറ്റ് ആയില്ല ചോദിക്കാൻ ഒരു മടി ണ്ട് ഞാൻ കടക്ക് വിട്ട് കൊടുത്തിട്ട് അവിടുന്ന് യാശ പത്ത്ർക്ക് വരെ ചിലപ്പോ കയ്യില്ലാത്ത അവസ്ഥ വരെണ്ട്
അതാാണ്
ശീലായിട്ടേയ്
അതെ പക്ഷെ അയില് ഉപകാരം എന്താ വെച് ചില്ലറ ഉണ്ടാക്കണ്ട ഗൂഗിൾ പേ ആവുമ്പളേ ദാ ഇപ്പ വിളിക്കാട്ടോ